ആഹ് ആഹ് കേൾക്കലോ എന്തുവാ പരിപാടി
കെടന്നെയുള്ളു
ആഹ് നീ എന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് ഒക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു
ഉം കൊള്ളായിരുന്നു പോയിട്ടൊക്കെ ഇപ്പ വന്നു അനിയനൊക്കെ ഇപ്പ അതാ വരുന്നേയുള്ളു
ആഹ് എന്തൊക്കെയായിന്നടാ ഫുഡ്
ഫുഡ് ബിരിയാണിയും ചിക്കനും പിന്നെ കേക്കും ഒണ്ടായിരുന്നു
ആണല്ലേ
ആഹ് അവിടെ തന്നെ ഉണ്ടായിക്കി യതാ നീ എന്തുവാ കഴിച്ചോ
ആഹ് കഴിച്ചടാ കഴിച്ചിട്ട് ഇവിടെ യിങ്ങനെ ഇരിക്കുന്നു കേക്കൊക്കെ എങ്ങനെ വീട്ടില് തന്നെ ബേക്ക്ചെയ്തയാണോ അതോ കടേന്ന് മേടിക്കാണോ?
അതൊക്കെ കൊണ്ട് വരുവാണ് ചെയ്തത് വീട്ടിൽ
ആണല്ലേ ബിരിയാണി അപ്പം ബിരിയാണിയും ചിക്കനും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കുംല്ലേ പണി കിട്ടി ല്ലെ ഉണ്ടാക്കിയത്...
ആഹ് അങ്ങനെ അങ്ങനെ അങ്ങനെ നീ എന്താ ചെയ്യുന്നേ കഴിച്ചോ?
ആടാ കഴിച്ച് ഞാനാണെങ്കി പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടാകി ചിക്കൻ വെച്ചിട്ട് എന്ന നമ്മള് കറിയല്ലെ ഉണ്ടാക്കല് പിന്നെ ചിക്കൻ ബ്രോസ്റ്റും പിന്നെ പത്തി ചിക്കനും ഫ്രൈ ചെയ്ത് പിന്നെ കുറച്ച് ഓറോട്ടി ഓക്കെ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് സ്പെഷ്യൽക്കെ ഉണ്ടാക്കി ഇപ്പോ അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കാണ്
ആഹ് കഴിച്ചോ ന്നിട്ട്
ആട കഴിച്ച് ഉം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല അത്യാവശ്യം നല്ല ടേസ്റ്റിലാ വന്നേ സാധാരണ ഞാൻ ച്ചി ഇങ്ങനൊക്കെ ഓരോന്ന് ചെയ്യുമ്പം ഇത്രയും ടേസ്റ്റ് ഒന്നും വരാത്തയാണ് ഇതിപ്പം ചിക്കന് ഒക്കെ വെച്ചപ്പോ അ അത്യാവശ്യം നല്ല ടേസ്റ്റ്. ആതെ.
ആഹ് പിന്നെ കെടക്കാറൊക്കെ ആയോ.
ഇല്ല കിടക്കാറായില്ല ഇനി ഞാൻ ഒക്കെ രാത്രിയാവുമ്പോ .. ചെയ്യും അപ്പൊ എനിക്ക്
ഇപ്പൊ പെട്ടെന്ന് പൊറത്തിറങ്ങി നോക്കിയാ ഇപ്പ പെ പെട്ടെന്ന് പുറത്തിറങ്ങി ആകാശത്തിലേക്ക് നോക്കിയാൽ ഒരു സംഭവം കാണാം.
ഓ ഇനിയിപ്പോ രാത്രി ഇനിയിപ്പ വീട്ടിന്റെ പുറത്തിറങ്ങനൊക്കെ ബുദ്ധിമുട്ടാടാ.. തന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട് എഴ ജന്തുക്കൾ ഒക്കെ ഉണ്ട് അപ്പം... ഇതിനാണെങ്കിൽ ഒരുപാട് എഴജന്തുക്കൾ ഉണ്ട് അപ്പോഴത്തക്കും ഇങ്ങനെ രാത്രി പുറത്ത്ഇറങ്ങാൻഒക്കെ കുറച്ച് ബുദ്ധിമു... പ്പ..
ആണല്ലേ ഉം..
അവിടെ അങ്ങനെ എന്തെങ്കിലും ശല്യങ്ങൾ ഉണ്ടോ..
ഇല്ല ഇല്ല ഇവിടെ ഒരു ശല്യ ഇല്ല ഡയറക്ട് കാണാം ആകാശം..
എടാ അവിടെ നിങ്ങടെ അവിടെ പിന്നെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ അതിപ്പോ എങ്ങനെയു..
ആടി കൊഴപ്പില്ലപ്പം വയ്യയ്രുന്നു..
ആണല്ലേ ഇപ്പം ഇങ്ങനെ ഇതിനൊക്കെ സാധാരണ ഫുഡ്‌ ആണോ കൊടുക്കുന്നത്...
ഉം നോർമലായിട്ട് ഫുഡ്‌ ഇന്നലെ ആയപ്പോതെക് കൊച് തലാറങ്ങിയൊക്കെ വീണു തല കറങ്ങി വിയ്... ക്ക ബോധില്ലാതൊക്കെ ആയി ഇപ്പൊ ഓ ക്കെ ആയി ആഹ്. ഒരു കസേരിൽ അത്.. ആ രണ്ടു മൂന്ന് ദിവസം ആവാറായി ഇല്ല പെട്ടെന്ന് പനിയങ്ങനും വന്നു എന്തോ അറിയണല്ലേ.... ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ഇന്ന് ഇപ്പോ ഒക്കെ ആയിട്ടിരിക്കുന്നു....
ആഹ ഇതിന് പിന്നെ ഇപ്പൊ മൃഗശാലയൊക്കെ ഉണ്ടല്ലോ കാണിക്കാനായിട്ട് നിങ്ങൾ അങ്ങനെയൊക്ക കൊണ്ടുപോയി പിന്നെ ഇതൊക്കെ എടുക്കും...
ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ളതാ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ളതാ ഇപ്പൊ ഈ ഇപ്പൊ ഇനിയിപ്പോ എത്ര... രണ്ട്ന്ധ്ര ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു അത് ഇ രണ്ട് വർഷം കഴിഞ്ഞൽ... ഒരു വർഷം കഴിഞ്ഞാൽ അങ്ങനെ ഒക്കെ എടുക്കാനുള്ളതാണ്..
അങ്ങനെയണല്ലീഇടുക്കുന്നത്ഒരു പെൻ പട്ടി... ആ ഇത് പെൺപട്ടിയാണോ അതോ ആൺപട്ടി ആണോ നിങ്ങളുടെ അവിടെ ഉള്ളത്..
അത് ഇത് പെണ്ണായിരുന്നു..
ആഹ് എടാ ഇതപ്പം ഇപ്പ ഒരു പദ്ധ... എത്ര വർഷം കൂടിയാണ് ഇപ്പൊ ആയുസ് പതിന്നലാണോ...
ആഹാ ഇതിനന്ത്ര കാണോ എന്തോ അറിയത്തില്ല ഇതിനന്ത്രയൊന്നും കാണത്തില്ലായിരിക്കും.
ഇതൊരു ഗ്രീഡ ആണല്ലേ. നോർമൽ ആയിട്ടുള്ളല്ലല്ലോ അപ്പൊ ഇതിന് കൊടുക്കുന്ന ഫുഡ്..
അത്രയും കണ്ടന്നെ ഇതിന് ഫുഡ് നോർമൽ ഫുഡ് ടി നോർമൽ ആ കൊടുക്കും..
ആണല്ലേ അപ്പം ചില ആൾക്കാർ ഒരങ്ങനെ ബ്രീഡ് ആയിട്ടുള്ള പട്ടി അങ്ങനെ നമ്മള് നമ്മള് കഴിക്കുന്ന എല്ലാ ഫുഡൊന്നും ഇതിൽ കൊടുക്കരുത് പിന്നെ ഉപ്പന്നുംധികം ചേർക്കരുത് അങ്ങന ചോക്ലേറ്റ് ഒന്നും കൊടുത്തൂട പിന്നെല്ല പുഞ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേണം കൊടുത്താനതൊക്കെ ചെയ്ട്ടേണ്ട അതൊക്കെ ഉള്ളതണോ
ആഹ് ഒന്നും അറിയത്തില്ല പക്ഷെ ഇവൊക്കെ നമ്മള് കൊടുക്കുന്ന എന്ത പറഓ ചോറും കറിയെല്ലാം കൊടുക്കും അവളെല്ലാം പിന്നു ചിക്കന ഒക്കെ കട്ടിയ പിന്നെ അത് പോ മതി
ആ ചിക്കൻ തന്നെ നമ്മൾ വെക്കുന്ന രീതിക്ക് അത്രയും മസാല കട്ടിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊന്നും കൊടുത്തുടന്ന് കളിച്ചിട്ടുണ്ട്
ഒരു പാത്രംന്ന് വെച്ചാ വല്ിയ പാത്രംല്ല ചെറിയ പാത്രത്തിനാ കൊടുക്കുന്നത് നക്ക അത് ആ ധാരള്ളു
ഇപ്പ ഇതിന്റെ പൂടെ ഇ അങ്ങനെ കൊഴിയുന്ന പ്രശ്നം ഒന്നും വരത്തില്ലല്ലേ നോർമൽ ഫുഡ് കൊടുത്താല്
പൂടാ നമുക്ക് പൂടെ പൂടെ ഇപ്പ ഇതിനെ നോർമല എന്തായാലും പോവും പക്ഷെ ഇപ്പം ഇതിന അങ്ങനെ പോകണംന്ന് പറഞ്ഞഞ് ഭയങ്കര വിഷയമായിട്ടുള്ള പോൊക്കൊന്നുമില്ല
ഉം ആ പിന്നെ പട്ടിക്ക് പട്ടക്ക് എനിക്ക് എന്ത പിടിക്കിയോ അങ്ങനെന്ത എനി കറ അറിയത്തില്ല എന്റെറെ ശേഷം അങ്ങനെ എന്തോ ഒരു സംഭവം ആഡിഗ്രി അതിങ്ങനെ കൂടി
അത് കൊടുക്കുായിരുന്നു ഇടി ആദ്യം കൊടുക്കുായിരുന്നു ഇപ്പഴ ഇടക്ക് വെച്ചവരെ കൊടുക്ക ക്കുവായിരുന്നു ഉപ്പൊ കൊറച്ചു നാളത്തേക്ക് നിർത്തി
അതെ ന്തിനാ നിർത്തിയത് നല്ലതാണോ അത്
അവക്ക് തുടക്കം തൊട്ട് തുടക്കത്തെ കുറച്ച് നാൾ കൊടു ക്കുവായിരുന്നു ഇപ്പ ഡിഗ്രി പിന്നെ കുറേ നാൾ കൊടുത്തില്ല പിന്നെ വീണ്ടും കൊടുത്തപ്പോ അവള് ആ ഒരു വലിയ ഇതിൽ തിന്നുന്നില്ല
ആണ് ഇദ്ദേഹന് എത്ര രൂപയാണ്ണ്ട മാർക്കറ്റില്
ഇരുപതോ ഇരുപത്തഞ്ച് രൂപയൊക്കെ ആയിരിക്കും
അത്രയും വിലക്കറവാണെല്ലേ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ഒരു മുന്നൂറ് രൂപയൊക്കെ ആവും
ചെറിയ പാക്കറ്റ് ചെറിയ പാക്കറ്റിൽ ഒന്നും കാണത്തില്ല
ഓ അങ്ങനെ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ച് ഇതിനൊക്കെ പൈസയും കൂടുതലായിരിക്കും അല്ലെ
അതെ ക്വാണ്ടിറ്റി കൂടും ന്ന അനുസരിച്ച് പൈസയും കൂടും അത് വലിയ വലിയ ടിന്നിലെ പാക്കറ്റ ഒക്കെ ഉണ്ട് മുന്നൂറും അഞ്ഞൂറ ഒക്കെ ആയിട്ട്
ആഹ് അങ്ങനെ പിന്നെ നിങ്ങളടെ വീട്ടില് പശു വളർത്തലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ എന്തു ആയി
ആ അതൊക്കൊണ്ട് പിന്നെ നല്ല രീതിക്ക് പോണുണ്ട് അതൊ ക്കെണ്ട് പശുവും കുട്ടിയുണ്ട് ആടുണ്ടായിരുന്നു പക്ഷെ ആടിനെ കൊടുത്തു
എത്ര പശുണ്ട് നിങ്ങളുടെ അവിടെ പശു കുട്ടിപറയുമ്പ അവിടെത്തന്നെ പശു പ്രസവിച്ച് അങ്ങനെ ആണോ ണോ മേടി നിർച്ച് നിർത്തേ ക്കുന്നതാണോ
അല്ലല്ല കുട്ടിയൊക്കെ പശു പ്രസവിച്ചിണ്ടായത നമ്മുക്ക് പുറത്തൊന്നും മേടിച്ചതായിട്ട് വലുതായിട്ടില്ല ഇവിടെ ഉണ്ട് നിന്നതും അങ്ങനെ ഇങ്ങനെ അതിങ്ങനെ കുട്ടി പിന്നെ വലുതായി വീണ്ടും അങ്ങനെ അങ്ങനെ
ആഹ അപ്പൊ നിങ്ങൾ അതിന്റെ പാലൊക്കെ പുറത്ത് പൈസക്ക് കൊടുക്കുവോ അതോ നിങ്ങളടെ വീട്ടിൽ
വീട്ടില് കൊടുക്കും സൊസൈറ്റിയിലോ അങ്ങനെ വീട്ടില് കൊറ ച്ച് കൊടുക്കും സൊസൈറ്റിയിലും കുറച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ പകുതി പകുതി കാരണം സൊസൈറ്റി കൊടുത്താ കുറച്ച് ഇതൊക്കെ കിട്ടും സ്കോ നമ്മുക്ക് പൈസായിട്ട് ധനസഹായവും കാര്യ ങ്ങളും തീറ്റക്ക് സബ്സിഡി അങ്ങനെ കാര്യങ്ങൾ കിട്ടും
ആഹ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സൊസൈറ്റിൽ പ അംഗത്തം ഉണ്ടെങ്കിൽ
ഉം അങ്ങനെ
അപ് അപ്പം പശു പശുനെ വളർത്തുന്നത് നല്ലൊരു ബിസിനസ്സാണ് ഇപ്പ ചെല ആൾക്കാര് പോത്തിനെയൊക്കെ വളർത്തുന്നണ്ടല്ലോ ഇപ്പൊ നിങ്ങള് പോ തിനെ കൂടി മേടിക്കാത്തെയെന്താ
പോത്തൊക്കെ ആകുമ്പഴ്ത്തേക്ക് അത് ഭയങ്കര ചെലവാണ്
കൊറച്ചൂടി ഫുഡ് കൊടുക്കണല്ലേ അതിന്
ഫുടഡും കൊടുക്കണം അതിന് പൈസ അതനുസരിച്ച് കിട്ടണന്നുണ്ടെങ്കിൽ എന്തിനാണ് നല്ലെ രീതിക്ക് നോക്കണം.
ആ ചെലവരൊക്കെ ഇങ്ങനെ പറയ്ന്ന കേക്കാം ഇപ്പം ഒരു ഫെസ്റ്റവലൊക്കെ വരുമ്പം ഈ പോത്തിനെയൊക്കെ കൊടുക്കുമ്പോ ഒരു ലക്ഷം രൂപക്കൊക്കെ കൊടുക്കും അതൊക്കെ തൂക്കം അനുസരിച്ചിട്ടായിരിക്കുല്ലേ പൈസ
ആ അത് അ അയിനെ കണ്ടിട്ട് അയിന്റെ സൈസും കാര്യങ്ങളും എല്ലാം നോക്കിട്ടായിരിക്കും കൊടുക്ക്ണത്
ആ അങ്ങനയാണല്ലേ അപ്പതിന് ഫുഡ് ഇപ്പ ഫുഡ ക്കെ നിങ്ങളെങ്ങനെയ ഇങ്ങനെ പോച്ചയാക്കി ഇങ്ങനെ പറിച്ചോണ്ട് കൊണ്ടു കൊടുക്കോ
ഉം കാ പോച്ച് ത് പില്ലറക്കും പിന്നേ കച്ചിലുണ്ട് പിന്ന കൂടുതലും പിന്നെ എന്തുവാ മറ്റേ തീറ്റയും കാര്യങ്ങളും ചക്കയൊക്കെ ആട്ടി യിട്ട് കൊടുക്കും.
ആ അങ്ങനെയാണല്ലേ ഇപ്പൊ എത്ര പശുക്കൾ ഉണ്ടടാ നിങ്ങടവിടെ
അവിടെര് ആ നാല് അഞ്ച് അഞ്ചെണ്ണൊക്കെ കാണും അം
നിങ് ക്കിങ്ങനെ തൊഴുത്ത് പോലെ വലിയ ഫാം പോലെയാണോ അതോ വീട്ട്ല് തന്നെ അല്ലാണ്ട് വളർത്തുന്ന പോലെയാണോ? അല്ലവടെള്ള അടുത്തുള്ള വീടുകളിലൊക്കെ ഇത് തന്നെയാണോ വരുമാന മാർഗം?
അല്ലല്ലല്ല നമ്മളിവടെ രണ്ട് മൂന്ന് വീടുകളിലേ ഉള്ളൂ പശു.
ഉം ആണല്ലേ ഇതിപ്പം ആ നീ ആണോ ഇതിന്റെ ക്കെ നോക്കി നടത്തുന്നെ അത് വീട്ടുകാരാണോ അത്?
ഞാനല്ല വീട്ടുകാരാണ് നോക്കിനടത്തുന്നത്.
ആ ഇപ്പം ചെല ആൾക്കാർക്കൊക്കങ്ങനെ വീട്ടിലൊക്കെ പശുണ്ടെങ്കിൽ അതൊരു ബിസിനസൊക്കെയാ അപ്പ നിനക്കങ്ങനെ എന്തെങ്കിലും? ഫാം പോലെ തൊടങ്ങണം അങ്ങനെയൊക്കെണ്ടോ ആഗ്രഹം?
എനിക്ക് ഫാമൊക്കെ തൊടങ്ങണന്ന് ആഗ്രഹമുണ്ട് പഷെ അത് ഒരു ചെ ഒരു ഫാമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നഷ്ടവായിരിക്കും. കൊറച്ചധികായിട്ട് തൊടങ്ങണം ഫാമെന്ന് പറയുമ്പ പശു മാത്രല്ലല്ലോ. കോഴി കാര്യങ്ങളും പോത്തും എല്ലാക്കെ വേണം ന്നാലേ ഒര് പാ നനനഷ്ടം നമുക്ക് നേകത്താൻ പറ്റു. നഷ്ടം ഒണ്ടായാലും വിറ്റ് കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം.
ഉം അത് നല്ലൊരു ഐഡിയ തന്നെയാണ് പഷെ മിക്കുള്ളവരും ഇപ്പം പശുവൊക്കെ അങ്ങനെ ചെയ്യുന്നൊണ്ട് നിങ്ങടെ വീട്ടില് പശുനെ കൊടുക്കുന്ന ഫുട്ടൊക്കെ ഏതാണ് ഏതാണന്ന് പറയുവോ?
വീട്ടില് പശുന് അതാ പറഞ്ഞേ പുല്ല് പുല്ലെടുക്കും പിന്നെ ചക്ക കാടി തീറ്റ തീറ്റ ആ വേടിക്കും ആ ചാക്ക് അനുസരിച്ചാണ് വേടിക്കുന്നത്. ഒരു മാസം മൂന്ന് നാല് ചാക്കങ്കിലൊക്കെ വേണ്ടി വരും മൂന്ന് നാലൊക്കെ വേണ്ടിവരും.
ആണല്ലേ അപ്പം ഈ പശുവിനൊക്കെയൊള്ള തീറ്റക്കൊക്കെ ഒരുപാട് എക്സ്പെൻസാവോ?
ഒരു ചാക്ക് തീറ്റയ്ക്ക് ആയിരത്തി അഞ്ഞൂറങ്ങാണ്ടാണ്.
അപ്പൊ അതത്ര ഒരു മാസത്തേക്ക് നിക്കുളോ ഒരാഴ്ത്തേക്ക് കാണ
ഒരു ചാക്ക് തീറ്റ ഒരു മാസം. അത്രക്കില്ല ഒരാഴ്ചെ രണ്ടാഴ്ചയോ
ഉം ആ ഇവിടൊണെങ്കി ഇവിടെ നങ്ങടെ വീടിന്റെ ഒരു വയലുണ്ട് അപ്പം കൊറേ അപ്പർത്തും ഇപ്പർത്തൊക്കെള്ള ദൂരെള്ള ആ കേക്ക് അവട്ത്തെ പശുവിനെ കൊണ്ട് ഇവിടെ കെട്ടിയിട്ട് രാവിലെ കൊണ്ട് കെട്ടിയിട്ട് അവരങ്ങ് പോകും പിന്നെ വൈകിട്ടാവു മ്പൊഴാണ് അവര് വരിക അപ്പം അതിന് പിന്നെ പ്രത്യേകിച്ച് ന്നെ പോ പർച്ചോണ്ട് കൊടുക്കണ്ടല്ലോ അത്ങ്ങനെ വന്നങ്ങ് തിന്നും അങ്ങനെ
അത് എന്നാലും നമ്മളിപ്പൊ തൊഴുത്ത് വീട്ടിൽ നിക്ക്ണ സമയത്ത് അതിന് രാത്രീൽത്തേക്കുള്ള ഫുഡൊക്കെ ഇട്ട് കൊടുക്കണം
ആ അങ്ങനെ ഉണ്ടല്ലേ
ഓ അതാണ് അല്ലാണ്ട് പുല്ല് മേയാൻ വേണ്ടി നമ്മൾ എല്ലാരും കൊണ്ട് കെട്ടും പക്ഷെ അതിന് രാത്രിട്ത്തേക്കൊക്കെ ആയിട്ട് ഫുഡ് അത് അങ്ങനെ ചുമ്മാ കിടക്കത്തില്ല ഇടക്കിടക്ക് കഴിച്ചിട്ടൊക്കെ തന്നെ ഇങ്ങനെ ചവച്ച് ചവച്ചാണ് കിടക്ക്ണ് അപ്പൊ അതിന് തിന്നാനുള്ള സാധനങ്ങള് അവിടെ ഇട്ട് കൊടുത്തിട്ട് വേണം പോവാൻ
ബാക്കിലുള്ള പശൂനെ ണന്ന്ണ്ട് പശൂനെ കുറിച്ച് അങ്ങനെ കൂടുതലറിയില്ല ഈ പശുവൊക്കെ ഭയങ്കര ഇണ ഉള്ളതാണ് സാധാരണ നമ്മള് പട്ടിയും പൂച്ചയൊക്കെ വളർത്തുമ്പോ അത് നമ്മളോട് ഭയങ്കര ഇണക്കല്ലേ പശു അതുപോലാണോ ഏ
ഉം പശു അതുപോലൊക്കെ തന്നാണ് ഇണക്കൊക്കെ ആണ് പിന്ന അത് ചില സമയത്ത് അല്ലാണ്ട് പ്രവർത്തിക്കും യത് ചിലപ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് നല്ലതാണ് പോവാം
ആണല്ലേ
ഉം നമ്മള് നോക്കണ അനുസരിച്ചിരിക്കും
ആണ് പശുവിനും ഇതുപോലെ ആശുപത്രി കൊണ്ടോയി ഇൻജെക്ഷനെല്ലാം എടുക്കണ്ടേ?
പശുന് അങ്ങനെ ഇൻജക്ഷനായിട്ട് എടുക്കണ്ടാ. പശുവിന് എന്തുവാ അല്ലാണ്ട് തന്നെ നമ്മള് ഗുളികയും കാര്യങ്ങളൊക്കെ കാൽസ്യത്തിനൊക്കെ ഗുളികയും കാര്യങ്ങളും കൊടുക്ക ചോറ്റ്ന്റെ കൂടെ
ഉം അങ്ങനെ മതിയല്ലേ. എന്നാ ഒക്കെഡാ ഞാൻ എന്നേലും ഈ പശു ബിസിനസൊക്കെ സ്റ്റാർട്ട് ചെയ്യാണെങ്കി ഓ ന്നുകൂടി നിന്നെ ഞാൻ വിളിക്കാം, ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ഓക്കേടാ
ഹാ ഓട് ശരിയെന്നാ.